എന്താ പരിപാടി ഇതാ വടെ മഴ ന്നെ ഒള്ളു ഇപ്പൊ
ഉം ഇവടെ മഴ കൊർ കൊർച്ച് കൊറവുണ്ട് ന്നാലും മഴ പെയ്തു രാവിലെ ചെറീതായി പെയ്തു
ഏ ഇവട താ മഴയാ രാവിലെ തന്നെ
ആ അല്ലാ എ ആ പണി രാവിൽകത്ത കുട്ടിയളെ പർഞയ്ച്ച് രാ ചെർതിനെ മദ്രാസ്ക്ക് പർഞ്ഞയ്ച്ച്
ഏ കുട്ടിയള് പോയൊ ഇത്ര നേർത്തെ
ആ രാവ് മദ്രസക്ക് മദ്രാസ് ലെ രാവിലെ ഏര്ക്ക് തൊടങ്ങല്ലോ മദ്രാസ് ആഹ് അപ്പം മോള് പോവാൻ എൻക്ക് മൂന്നാള്ണ്ട് രണ്ടാള് വെ വെല്യതാണ് ന്ന് പ്ലസ് ടു ന്ന് ഡിഗ്രി സെക്കൻഡ് യേണ്
ഏഹ്
തേഡിയറാ
ഏ
ഉം ആ മോള് പോയില്ലോള് പോവാ ഒരുങ്ങണെ ഒള്ളു
ഉം
ഓളെട്ട് മണിക്ക് പോവും
എട്ട് മണി എട്ട് മണി ആയല്ലോ
ആ ഏട്ടുമണിക്ക് ഒരുങ്ങാണ് മാറ്റാണ് ഏ അഞ്ച്
ആഹ് ഉം ഉം എന്താ രാവിലെണ്ടാക്കിയേ
ഏഹ് ചായക്ക് കടി രാവിലെ ഓട്ടാട കടലക്കറി പച്ച കടലക്കറി
ഏഹ് നി ഉച്ചത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണല്ലേ
ഓ ഫുഡൊക്കെണ്ടാക്കണം ഇന്ന് പണിക്കാരുണ്ട്
എന്തിൻ്റെ പണിക്കാരാ
പമ്പിങ്ങിന്റെ പണിക്കാര് ബാത്റൂമില് പൈപ്പ് ഇട് മോൾക്ക് രണ്ട് റൂമ് ഉണ്ടാക്കിനി
മോക്ക് സപ്പറേറ്റ് വേറെ റൂമ്ണ്ടാക്കിയോ
ഹലോ
അത് കേക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട് മോൾക്ക് രണ്ട് റൂമുണ്ടാക്കീന് ഇങ്ങട്ട് ഇങ്ങട്ട് കേക്കണില്ലേ
ആഹ് ഇണ്ട് മോക്ക് സപ്പറേറ്റ് വേറെ റൂമ്ണ്ടാക്കിയതാണോന്ന് ചോയിച്ചതാ
ആഹ്
ഹലോ ഉം ഇണ്ടാക്ക്യപ്പയിലേക്ക് ബാത്റൂമിന്റെ പൈപ്പിടാനില്ലേ ആഹ് കേക്കുന്ന്ണ്ട് പറയ് പറയ്
ആഹ് ആഹ് പിന്നെ അങ്ങനെ തന്നെറയാ അയില് പണിക്കാരുണ്ട്റയാ രണ്ടാള്ണ്ട് ഹലോ
ഇ ചോറും കറിയൊക്കെണ്ടാ ചോറും കറിയൊക്കെ ഇണ്ടാക്കണ്ടേ
ഓ ണ്ടാക്കണം
ഹലോ കേക്കുന്നില്ലേ എന്താപ്പ എന്താ കറി ഇണ്ടാക്കപ്പൊ
മീ മീ പിന്നെ മീ മീന് മീൻ കിട്ടീന് പിന്നെ അ പൊരിക്കണം കറി പച്ചക്കറി ന്തെങ്കിലും നോക്കണം ഞ്ഞിന്ന് സാമ്പാറ്ണ്ടാക്കാവെച്ച്
ആഹ് സാമ്പാറും മീൻകറിം പോരെ
ഉം ഒര് നേരത്തെ ചെലവോള്ളു മ്ഹ് പിന്നെ എന്താ ഏഹ് രാവിലെ ഒരു ചായേം ബിസ്കറ്റും മൂന്നാൾ മൂന്നാൾ മുമൂന്നാളുണ്ട് ന്ന് ഉം ഉം ഉം പിന്നെ അങ്ങനന്നെറയാ അലോ ആഹ് ഇവിടെ അയിന്റെടേല് പണിക്കാരും ആഹ് പിന്നെന്താ അന്റെ നിന്റെ വീട്ടിലാരെക്കെണ്ട്
ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാ നിക്ക്ന്നേ
ഉം
നിക്കാൻ വേണ്ടി വെന്നാ അപ്പവ്ടെ ഞാൻ ഇപ്പ എന്റെ വീട്ടിലാ നിക്ക്ന്നെ ഇപ്പവ്ടെ അച്ഛന് അമ്മ
ഉം സമയേ നോക്കണട്ടൊ ഇങ്ങ അനക്ക് ഫ്രീ ആണെങ്കില് ടൈമിന്റെ യിന്റെ ഹലോ
നോക്കാ നോക്കാ
ആഹ് ആഹ് ഞാന് ഇഞ്ഞ് മറന്ന് പണിന്റെടേല് അങ്ങനെ വർത്താനം പറീണല്ലേ
ആഹ് ആഹ് കൊച്ച്ണ്ട് മൂന്നര വയസ്സായ കുട്ടി എണിച്ചിട്ടില്ല
ഏഹ് നീച്ചിട്ടില് ചട്ടി ഇട്ത്തിട്ട് അവ്ടെ വെള്ളം വെക്കണം ഉം ഇല്ല്യ ചോറിന് വള്ളം വെക്ക്ണോള്ളൂ ഉം
ചോറും വെച്ച് ഇനി കറിയൊക്കെ വെക്കണല്ലോ ല്ലേ
ഇപ്പൊ ഒക്കെ ആവണം ഉം ഹും തെരക്കിലാ
ഒന്ന് ഒന്ന് തോട്ട് എല്ലാ ഇണ്ടാക്കണം
ഉം ഇന്ന് ഒന്നു തൊട്ട് എല്ലം തൊടങ്ങി ഇണ്ടാക്കണം അതെന്നെ പിന്നെ പിന്നെന്താ പിന്നെ അന്റെ അവിടെവിടെ അവിടെ എന്താ ചായൊക്കെ കുടിച്ചോ
ഇല്ല ഞാനിതാ പുട്ട് അട്പ്പത്ത് വെച്ചിട്ട്ണ്ട് പുട്ടാ പഴണ്ട് കൊറച്ച് അപ്പം പുട്ടും പഴോ ഉണ്ടാക്കാന്ന് വെച്ചു
ആഹ് അത് എള്പ്പ പണി ആയല്ലോ
ആഹ് പിന്നെ രാവ്ത്തേക്ക് ചോറ് അട്പ്പത്ത്ണ്ട് കറി എന്തോ കുക്കറിലമ്മന്തോ വേവിച്ച് വെച്ചിട്ട്ണ്ട്
ഉം
ആഹ്
അപ്പതും കഴിഞ്ഞ് പണി ഉം
അതും കഴിഞ്ഞ്
ഉം
ഇനി ഓരോര് ആഹ് ഇനി എന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീയാവും പിന്നെ വേറെ പ്രശ്നൊന്നുല്ലല്ലോ
ഉം ഉം അപ്പൊ പിന്നെ മക്കള് ഒരാളോള്ളു
ആഹ് ഒരാളോള്ളൂ ബാ
ഉം ഹസ്ബന്റിന് എന്താ പണി
ഹസ്ബെന്റ് ബെസ്സ് ഡൈവറാ താഴെ എറങ്ങ് ഇപ്പതാ എണീച്ച് വന്നിട്ട്ണ്ട്
ഉം ഇഞ്ഞ് ഓലെ സോലായില്ലേ പല്ല് ഇഞ്ഞ് പല്ലേക്കല് കക്കൂസ് പോവാന് ആഹ് ഇന്നാലും പി ഓൾ മോനെത്രായി മോളോ മോ മോനാ മോളാ ഉം എന്താ എത്രായി ഓന്ക്ക് ഓക്കെത്രേ മൂന്നരെ ഏഹ് നെഴ്റി പോവെ നെഴ്സറി പറ്ഞ്ഞേക്കെണ്ടോ
അങ്ങനവാടി പോവ്ന്നുണ്ട് ഞങ്ങളിപ്പോ എന്റെ വീട്ടിലായോണ്ട് അത് പോകുന്നില്ല
ഉം ഉം ഉം എന്നെ ഇങ്ങട്ട് പോന്ന് വീട്ട്ക്ക്
ഞാൻ ഞായറാഴ്ച്ച
ഉം
ഉ ഉ ഇന്റെ അപ്പം പിന്നെ അങ്ങനെ ഞങ്ങളവിടെ നിക്കാ കുറച്ചു ദിവസം നിന്നി്ട്ട് പോവാന്ന് പക്ഷെ മഴഒക്കെ ആല്ലേ
നല്ല
ഇപ്പോഴൊക്കല്ലേ നിൽക്കാൻ പറ്റൂ ഇനി സ്കൂൾ ഒക്കെ തുറന്നാ ഒട്ടും നിക്കക്കാനേ പറ്റൂല്ലല്ലോ
നിക്കാൻ പറ്റൂല അല്ലെ കല്യാണം കഴിഞ്ഞട്ടത്ര വർഷ്യയി
കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം ആവണ്‌
ആറ് വർഷയി ആല്ലേ
ഉം
ഇവിടുന്നെ ഞാൻ എല്ലാ വീട്ടില അവിടെ ആരൊക്കണ്ട് അല്ല ആ അതൊക്കെ പിന്നെ അവിടെ ആരൊക്കെ ഉണ്ട് അവിടെ ഭർത്താവിന്റെ വീട്ടിലാരുണ്ട്
അവിടെ അച്ഛനും അമ്മയും ഏട്ടനും പെങ്ങളുണ്ട് ഓള കെട്ടിച്ചിട്ടതാ
ഉം ഉം കെടിച്ചിട്ടു വിട്ടാല്ലേ ഉം
കെട്ടിച്ചു വിട്ടു അപ്പൊ അവക്കൊരു കുച്ച്ണ്ട് അപ്പൊ അവള അങ്ങനെ അവിടെയാ വന്നിട്ടുണ്ട
ഉം അവക്ക് എത്ര കുട്ടികളുണ്ട്
അവൾക്കൊരാ
ഒരാൾടെ
ആഹ്
ആണ് പിന്നെ ഞാ ഹസ്ബൻഡ് പിന്നെ ജോലി പിന്നെ ജോലിക്ക് പോയിന് കൊണ്ടോട്ടിയാണ് ഉം ടൈസിന്റെ പണി ഒക്കെ കൂടാ ആ കൂടെ കൂടാ പോയെ
ഏഹ്
ഉം
ഓള് പോയൊ എന്നിട്ട്
ഓ പോയി പോയി ഓലൊക്കെ പോയി
മോളും പോയി
മോളും പോയി ഇനിപ്പോ മോനണ്ട് പോവാനോ ഒനോ ഒമ്പതും വല്യ വല്യ മോന ഒനോ ഒമ്പത് മണിയ ആവും ഇറങ്ങാൻ ഒമ്പരക്കാണ് ക്ലാസ്സ്‌
അത്എത്രില്ല
ഉം ഡിഗ്രി തേഡ്
എല്ലാരും വലിയ പിള്ളേരാ
ഉം ഇല്ലി ഇല്ല ഒ ഒരാൾ മാത്ര ഉള്ളൂ ചെറുത് ഒന്നാം ക്ലാസ്സിെ ചെ ചെറിയെ
അപ്പെ എത്രിലാ?
ഒന്നാം ക്ലാസ്സില് ചെറിയത്
ഏഹ്
ചെർത് ഉം
അപ്പൊ അയിനെരാവിലെ മദ്രസിൽ കൊണ്ടു വിടുല്ലേ
ഉം
ഉം പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞ വീട്ടത്തെ പണികളല്ലേ
ഉം ഹലോ
വീട്ടിത്തെ പണികൾ അയക്കൂല്ലേന്ന് ഹലോ കേക്കുന്നില്ലേ?
ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് വീട്ടിതെ പണി അയിന്റെ എടേൽ ഫോണോന്ന് നീട്ടി പി നീട്ടി പിടിച്ചേ ഫോണോന്ന് നീട്ടി പിടിച് തിരക്കൊന്നുല്ല അപ്പ റൈഞ്ചില്ല അയിൻ്റെടാൽ ഈ മഴായ റൈഞ്ചിന്റ് പ്രശ്നം ഉണ്ടാവുല്ലോ നെറ്റ് പ്രശ്നം
ആഹ് ഭയങ്കര റേഞ്ചിൻ്റെ പ്രശ്നല്ലേ ഇപ്പൊ
ഏഹ്കിട്ടാ പിന്നെ വർത്താനം പറയാൻ കഴിയ എത്രയോ രണ്ട് മൂന്ന് കോൾ കട്ടിങ്ങ് ചെയ്തത്ണ്ട് പോയി കട്ടായി പോയി
ഏഹ്
രണ്ട് മൂന്ന് ഫോ കോളോ കട്ടായി പോയിഞ്ഞറി കേൾക്കാനത്തെ ഇന്ന് വിളിക്കുമ്പോ തന്നെ അത് നെറ്റ് പ്രശ്നം ണ്ടായിട്ടേ
അ ആ
ഉം
പിന്നെ ചെടികളൊക്കെ ണ്ടോ വീട്ടില്?
ഉ ഇപ്പൊ കേക്ണ പിന്നെന്താ പിന്നെ
ചെടികളൊക്കെ ഉണ്ടോന്ന് വീട്ടില്?
ഓ ചെടികൾ കുറവാണ് പിന്നെ വിടെ വീട് പണി ആയോണ്ട് മിറ്റ ഒന്ന് കെട്ടിട്ടില്ല മോൾക്ക് ഇട്ടിട്ടോളൂ മിറ്റെക്കെ റെഡിയ ആക്കാണ്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. മോള് ത്തെ പണീൽ തേപ്പ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പപിന്നെ കക്കൂസ് ക്കുള്ള പൈപ്പക്കെടെണ്ട് അങ്ങനെ അടീത്ത് തേപ്പ് കുറഞ്ഞ തേപ്പ് കഴിഞ്ഞാത്തേ ട്ട് കേറി കുത്തർ ന്നേനി
മുളക്
അടിയോന്നും ഇട്ടിട്ടില്ല ഉം
അങ്ങനെ ങ്ങനെ കുറെേകൾ പണികൾ ണ്ടല്ലേ ഇനി
ഉം പണികൾണ്ട് ഇപ്പൊ ഇങ്ങ അടുപ്പുണ്ടാക്കിട്ടുള്ളു. അടുപ്പില്ലേന്ന ഫുൾപണി പണികൾ ണ്ട് എമ്പാടും ആ വീട് പണിഇങ്ങെനെ നടന്ന് ആ ആ് വീട്പണി ഇങ്ങെ നടന്നുകൊണ്ടേ ഇരിക്കാണ്
ആ വീട് ഇവിടെ തുട ഇതായിട്ടുള്ളൂല്ലേ?
ഉം അ സെറ്റ്ായി ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഫുള്ള് കഴിഞ്ഞിട്ടില്ലാറയാ ഫുള്ള് പണിയേ
ഉം അപ്പ ഇനീത് കയിമ്പോ ഓരോ പണിക്കാരി ഇങ്ങെ വന്ന് കൊണ്ടേ ഇരിക്കുല്ലേ
ഒന്ന് മ് വന്നുകൊണ്ടേയിരിക്കും ഉ അന്ക്ക് ആടെ പിന്നെ ഹസ്ബൻ്റിന്ഏട്ടനെ അന്ജനോണ്ടോ? ഇജ്ജെന്നു മോനോള്ളൂ ഇജന്തേ പറഞ്ഞീന്നു ഇടേൽ ഫോൺ കട്ടായി. കഴിഞ്ഞു ആ എന്നാ ശരി ഓക്കെ